ആഹ് കേക്കുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം.
പനി എല്ലാത്തിനും പനി.
ഏഹ് അതിന് സൗണ്ട് മാറിന്ന്
പോയി ഹോസ്പിറ്റലിലെല്ലാം ഭയങ്കര തെര
ഏഹ് ഇവിടെ ഒക്കെ മറ്റേ .
നമ്മുടെ ഹെൽത്തിലെ
ആഹ് അവിടെ അടു അടുത്തുതന്നെ ഹോസ്പിറ്റല്.
ഉം നമ്മുക്ക് പത്ത് രൂപ കൊടുത്താൽ മതി ബസ്സിന് ഉം രാവിലെ പിന്നെ പിള്ളാരെയ എല്ലാം വിട്ടട്ട് ആശുപത്രിൽ പോയ പോയിരുന്നു
ഏ എത്ര ആള അതിൽ
രണ്ടു പേരുണ്ട് ഒരാള് പത്തിലും മോള് പത്തില്ല് ആ മോന് ആറില് മ് രാവിലെ ഫുഡ് ഒക്കെ കഴിച്ചോ
ആ ഫുഡൊക്കെ കഴച്ച് തിരക്ക് എല്ലാം ഒരുങ്ങാണ് ഫുഡിനെ ഏകദേശം ആയിക്കൊണ്ടിരിക്കണ്ട്
വീട്ടിലെ ഉമ്മ, ഉപ്പ ഹസ്ബൻഡ്
മ്
മ്
എല്ലാരും സുഖമാ
പിന്നെ എന്താ ആ എല്ലാർക്കും സുഖായിട്ടിരിക്ക പണികളെ ആ പണിെടുത്തോ പണിയരെ എടുത്തില്ലേ
ആഹ പണി പണ മ മോക്ക് ഏഴ മണിക്ക് പോണംഡാ ട്യൂഷൻുണ്ട് പത്തിലല്ലേ
ആ
അപ്പൊ പിന്നെ രാവിലെ എണീറ്റ് ആ ആ ഫു എല്ലാം ആക്കിട്ട് എട്ടര ന്നെ ഹസ്ബൻറിന്റെ കൂടെ അങ്ങ് പോയി ആശുപത്രി പണിക്ക പോണവർക്കും വയ്യാ ഹോസ്പിറ്റലിൽ
ആ
അപ്പൊ അങ്ങോട്ട് ഇറക്കിട്ട് ഇല്ലാ ഹസ്ബന്ഡ് ജോലിക്ക് പോന്ന പോയപ്പോ കൂടാങ്ങ പോ പിന്നെ ബസിന് വന്ന് രണ്ട് ദിവസം കൊണ്ട് പനിയടെ ഒരു ഇത് ഒണ്ട് പക്ഷെ ആ അന്നേരം ഒന്നും - പോയില്ലായിരുന്നു പനിക്കൂർ- ം കരിപ്പോട്ടി ഒക്കെ ഇട്ട് വെള്ളം കുടിക്കുമായിരുന്നു
ഉ പ മളത്ത കുടിച്ചോ പനി മാറാന് ഇവിടെ വരാതെ മഴ ഇല്ല ഇന്നില്ല പാർഹജ്ജ്
ഉംമ് ഇവിടെ ആനേ മഴ കോള് ഭയങ്കരമം
അ എടെ കടയിലാണെ മയ ഉണ്ട് നന്നായിട്ട് മ്മായിക്ക് കിട്ടിയാ അത്യാവശ്യം.
ആ മ മഴ ആര്ന്ന്. ഇന്ന് മെനഞ്ഞാന്ന് നല്ല വെയിലുണ്ടായിരുന്ന്. ഇന്ന് പഷേ വെയിലില്ല. മോട യൂണിഫോം ഞാന് കഴുകിയിട്ടട്ടാ വന്ന് വന്ന് പ്പൊന്ന് കഴുകിയിട്ടാതെ. അത് പിന്നെ വെയിലോട്ട് ഇട്ടേക്ക്ന്ന് മഴയാ റുമ്പോ എടുക്കാം.
മീനൊക്കെ കിട്ടിയോ?
ന്ന് മീനില്ല ഹ് അവിടെന്ന് ണ്ടോ
ആ മീനൊണ്ട് പരവ വാള വാളയെന്ന് പറഞ്ഞൊരു മീന് ഉം എന്താ
ഇല്ലെ എങ്ങനെത്ത മീനാ കാണാന്ന മീന് ആ
ആ ആ
മീനിനൊക്കെ കിട്ടുവോ
ആ ഇവിടെ മീ ഇതിലെ മീൻകാര് പോകും പക്ഷെ ഇത് ഇപ്പൊ മീനൊക്കെ കൊറവാ ഇപ്പ അങ്ങനെ മീൻ ഇല്ലാത്തോണ്ട് കൊറവാ ആ ഇപ്പൊ നേരത്തെയിരുന്ന മീനൊക്കെല്ലയോ നമ്മുക്ക് കിട്ടുന്നേ
ആ ഇപ്പം മീന് കൊറവാ ട്രോങ് ഒക്കെ ആയോണ്ട് നിന്റെ മീനെന്നെ നല്ല വെലയൊക്കെയാണ് ഉം പിന്നെ ഇങ്ങനെ ആ എങ്ങനെ ഈ ബുക്കൊക്കെ വായിക് ക്കൊ
ആ ബുക്കൊക്കെ വായിക്കും മോന്റെസ് സ്കൂളീന്ന് ആ എല്ലാ വെള്ളിയാഴ്ചയും ലൈ ലൈബ്രറിയിന്ന് അവർക്ക് ബുക്ക് കൊടുക്കും
ആ അത് വായിക്കോക്കാരല്ലേ ഉം
ന്ന് ഞാന് ഇന്നേരം നമ്മുടെ ജോലി ഒതുങ്ങിട്ട് ഞാനതിരുന്ന് വായിക്കും അവര് കൊണ്ടുവരുന്നന്നെ അവന് ബുക് ക്കൊന്നും വായിക്കത്തില്ല നമ്മള് ആ നമ്മള് വായിച്ചു കേപ്പിക്കാങ്കി അടുത്ത് വന്നിരിക്കും
ആ ഇപ്പത്തെ കുട്ടേക്ക് പൊതുവേ എന്താ ഫോണ് ആ ഫോണൊക്കെയാണ് തൽ പര്യം ഫോണൊക്കെ കാണുവാ കുട്ടികള് ആഹ
അയ്യോ ഫോണ് ഫോണിന്റെ ആളുകള് എപ്പോഴും കത്തില്ല
ആഹ്
നമളക്കെ പണ്ട് ല്ല ബാലരമയും വല്ല ഭൂമി ഇതൊക്കെ കിട്ടിയ വായിക്ക
ആഹ് ഇപ്പത്തെ കുട്ടികള് ഇപ്പ എല്ലാത്തിനും ടൈമ് ഉണ്ടാവൂല ആഹ് അപ്പൊ ട്യൂഷന് ടൈമ് ഇണ്ടാവുല എന്നാലും ഫോ ബുക്ക് എന്ത ഓര്ക് ഓല ബുക് ക്കെണ്ടാവും പഠിക്കാൻ മാത്രം സിലബസ് ഒക്കെ
ഉണ്ടണ്ട് ഇഷ്ടം പോലുണ്ട്
ആ ടൈമിട്ടൂല പത്താം ക്ലാസ് ഒക്കാവുമ്പോ കുറച്ചധികം പഠിക്കാനൊ കൊണ്ടാവല്ലോ
ആന്നു മോക്ക് ഉറങ്ങാനും ഒക്കുന്നില്ല അവക്കും പനി ഉം അവക്കാന്നേ ട്യൂഷനിലെ പഠിക്കണം ഉം
ക്ലാസ് പനിയായിട്ട് ക്ലാസ്സില് പോയിക്ക ആ ട്യൂഷനും ഉണ്ടാവും പഠിക്കാന്
ക്കെ വെച്ചുകൊണ്ട് പോ
ആപത്താംക്ലാസ് ആയോണ്ട് ക്ലാസ് അധികം ഒയിവാക്കാൻ കയ്യൂല
ഒക്കത്തില്ല അതുകൊണ്ടങ്ങ് പോവാ
ആ
മാസ്കക്കെ വെച്ചോണ്ട് പോകും പിന്നെ ഗുളികയെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ എന്തോലും ബുദ്ധിമുട്ടുണ്ട കേ
വിളിക്കാ ആ
ട്ടീച്ചറ്മാര് ഫോൺ ഫോൺ കൊടുകും
ആഹ് ഇന്ന് എന്താ കറി എന്താക്കെ ചോറൊക്കെ വെച്ചച്ച് പോ
ആഹ് വെച്ചു ആ ഞാൻചക്ക വേവിച്ചാരുന്നു ഇന്ന് രാവിലെ ചക്കയും ആഹ് ഉണ്ട് ഇവിടെക്കെ ഇഷ്ടം പൊലെ കി ഇന്നലെ വറക്കാൻ എടുത്ത് ഞാൻ
ഏഹ് വർത്ത വർത്ത നല്ല രസാണ് ആഹ്
വിടും മണ്ടേം കൂടെ അറിഞ്ഞ് വെച്ചിരുന്നു വേവിക്കാൻ
ആഹ്
അതും വേവിച്ച് മീനും കറി വെച്ച് മോര് കാച്ചി എനിക്ക് ഞാൻ കൂട്ടില്ല പനി ആയതുകൊണ്ടെ
ഉം സുഖല്ലാതയാലും വീട്ടില് ആഹ്‌ പണിയൊക്കെ എടുക്കണലേ
ആഹ് ആഹ് ഒള്ളു മോനെ ഞാനും രണ്ടു പുള്ളേരും ഹസ് ബൻറ്റുവേ ഒള്ളു വേറേ ആരുവില്ല ഉം
അപ്പ ക്ഷീണയാലും പനിയായാലും പണിയൊക്കെ ഇടു
ആന്നെ നമ്മക്ക് എണീക്കാതിരിക്കാനൊക്കത്തില്ല ഉം
ഉം പനിയായ കൊറച്ച് റെസ്റ്റ് എടുക്കണം ഉം കൊറ ച്ച് റെസ്റ്റ് എടുക്കണം എന്നാലേ മാറുവൊള്ളൂ പനി ഇപ്പത്ത പനിയൊക്കെ
ആ ന്ന്
ഉം വേഗം മാറണമെങ്കിൽ കൊറച്ച് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കാൻ കഴിയൂല
റെസ്റ്റ് എടുക്കാൻ ഒക്കത്തില്ല ഇനി ഇപ്പം തുണിയെല്ലാം- കഴുകി ഇട്ടേക്ക്ന്ന് മഴ പെയ്യുവാനെ അതെല്ലാം എടുക്കണം
ആ
മഴ പെയ്യുമ്പോ അതെല്ലാം എടുക്കണം പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ മക്കള് വരാറാകുമ്പോ പിന്നെ ഒരു ജോലിയാ
ആ ജോലിയാണ് വിചാരിച്ച് ഇങ്ങനെ എന്തെങ്കിലും മക്കള് വരുമ്പൊക്കെ ഇണ്ടാക്കൊറ് എന്തെങ്കി ചായൻ്റെ കടി
ഉം ആ അത് ഞാന് ചക്ക വറത്തു മോളെ ചക്ക വറുത്ത് വെച്ച് ഉം ഇനിയിപ്പം വരാറാവുമ്പോഴത്തേക്കും ചായ ഇട്ടാ മതി
ആഹ് അവസ്ഥ തന്നെ കാരണം ഹോസ്പിറ്റലില് പോവുമ്പത്തെനും പണിയൊക്കെ കൈച്ച് തിരിച്ചു വരും ണ്ടാവൂലെ
ആ അതെല്ലാം കഴിഞ്ഞു ഇത് ഇത്രയും ഒതുക്കി വെച്ചട്ടാ പോയത് തേച്ച് മെഴക്കി യോ എല്ലാം വെച്ച് വെച്ചിട്ട് പോയി പിന്നെ വന്നാ തുണി നനച്ചിട്ടേ
ഊം ഉം പെട്ടെന്ന് മാറട്ടെ ആ പെട്ടെന്ന് മാറട്ടേര്
അതിനാളില്ല
ആ പിന്നെന്താ ഏ താവുള് കൃഷിക്കെ ചെയ്യോ അവിടെ
ആ ഇവിടെ കൃഷി നമുക്ക് കൃഷി ചെയ്യാൻ സ സ്ഥലമില്ല അമ്മക്ക് ഒത്തിരി സ്ഥലങ്ങും പിന്നെ ഞാനീ ഗ്രോ ബാഗിനത്തകത്തൊക്ക നടും ഇഞ്ചിയും ആ മ്മടെ കാന്താരി മൊളക് ഉണ്ട മൊളക് പിന്നെ വെണ്ടക്കാ ഉണ്ടമൊളക് ഊം
ആ
ആ ഒണ്ടൊണ്ട് പിന്നെ അമ്മടെ ഈ പച്ചച്ചീരയൊണ്ടല്ല
ആ ആം ഉം പയിൽസില് അവിടെ മുകൾല് വീടിന്റെ അടുത്ത് ഉം ചട്നിയൊക്കെ ഇണ്ടാവോ ഉ ഉം
ആ ചെടിയൊണ്ട് മോളെ എനിക്ക് ഒത്തിരി എലച്ചെടികളിഷ്ടോല്ല അതുകൊണ്ട് എനിക്ക് ഈ പൂക്കളൊള്ളതാ റോസായേ റോസാ ഒണ്ട് എ പത്തുമണിയുണ്ട് ആ റോസാ പല കളറാ
ഊം നല്ല ഭംഗിയായിട്ട്ണ്ട്‌ വീടൊക്കെ
ആ പല കളറില പത്തുമണിയൊണ്ട്
എ ആ
പിന്ന ഒരു നീല തെറ്റിയൊണ്ട്
ആ ഹ് ഹാ പത്തുമണി കൊറേ ഇവടെ ഇവടെ പോയി ഇപ്പല്ല ആദ്യൊക്കെണ്ടായിന് പൊതുവെ കുറവാണിവിടെ ഉം പത്തുമണി പൂവൊക്കെ നെറയെ ആഹ് നെറയെണ്ടായാ നല്ല ഭംഗിയാണ്
ആ ഞാനിപ്പ പല കളർ എല്ലയും കൂടെ ഒന്നിച്ച് ഒന്നിച്ച് നട്ട്
ആഹ് അപ്പ നല്ല ഭംഗിയാണ് നല്ല പൂവായിട്ട് ചെറിയ ചെടി അയ്ക്കാരല്ലേ? ഉം ഉം അവിടക്കെ നല്ല വെയിലക്കെ കിട്ടണ സ്ഥലാ
ആഹ് വെയില് നമ്മക്ക് വെയില് നമ്മടെ ഫ്രണ്ടീ കിട്ടും ഇങ്ങോട്ട് പിന്നെ മരംകാല
ആഹ് നല്ല വെയിലത്തൊക്കെ ആ നഷ് ശരി എന്നാല് ആഹ് ക്കെ